ഹലോ ആഹാ കേ ആഹാ കേക്കാം പറഞ്ഞോളൂ
എന്താ വിശേഷം രാവിലെ എന്തെടുക്കുന്നു
വിശേഷം രാവിലെ ഇപ്പ അങ്ങോട്ട് കാപ്പി കഴിച്ച് എണീറ്റേ ഉള്ളു ഇനി ഒന്ന്തേ ഹോസ്പിറ്റൽ ഇല്ല ഇല്ല ഹോസ്പിറ്റലിലോട്ട് പോകണം മക്കളൊക്കെ പറഞ്ഞ് വിട്ടിട്ട് കൊറച്ച് പണി ണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഒതുക്കി ഹോസ്പിറ്റലിലോട്ട് പോവാന്ന് വെച്ച് ഇനി ചുമ കൂടുതല് പിന്നെ ഒന്ന് കൊണ്ട് പോയി കാണിക്കാന്ന് വെച്ച്
ഉം ഉം ഉം
ഒന്നും കൂടുന്ന് പോവാന്ന് വെച്ചീന്ന് കാപ്പിക്ക് അപ്പവും സാമ്പാറും
ഒപ്പത്തിന് സാമ്പാർ കോമ്പിനേഷൻ ആണോ?
ആഹ് ഇവിടെ എങ്ങനെയൊന്നുംല്ല ഇവിടെ ഞാൻ എങ്ങനെ യൂസ് ചെയ്യും
ആണല്ലേ
അപ്പതിന് സാമ്പാർ, ദോശക്ക് സാമ്പാർ, പിന്നെ ദോശക്ക് ചിലപ്പോം കിഴങ്ങ കറി
ആണോ നമ്മളിങ്ങനെ അപ്പത്തന സാമ്പാറാക്കാറില്ല.
ആഹ്പ്പത്തിന് ഉണ്ടാക്കുന്ന കറി ദോശക്കും എടുക്കും ദോശയ്ക്കുണ്ടാക്കുന്ന കറി അപ്പത്തിനും എടുക്കും
ആണല്ലേ ഉ വലിയ മക്കളാണോ
ഇല്ല കുഞ്ഞു മക്കള ആറിലും അഞ്ചിലും
ഉം ഉം
പോയി സ്കൂളിലേക്ക് പോയി മക്കളൊക്കെ എങ്ങനെയാ പഠിക്കാൻ പോയോ?
ആ പോയി പോയി ഒരാള് ഒന്നാം ക്ലാസ്സിലും ഒരാള് എൽ കെ ജിയിലുണ് അവർ പോയി എട്ട് മണിയാകുമ്പോ പോവും ബസ് വരും.
ആഹ് ചോറ് കൊണ്ടുപോവോ അതോ
ആഹ് എല്ലാം കൊണ്ട പോകണം ചോറും ബ്രേക്ക്ഫാസ്റ്റും സ്നാക്സും ഒക്കെ കൊണ്ടു പോകണം
ഓഹ് അപ്പൊ രാവിലെ ജോലി ഒതുങ്ങുവല്ലേ?
ആഹ് രാവിലെ ഒതുങ്ങും പിന്നെ എന്തെങ്കിലും നമുക്ക് ഉച്ചയ്ക്ക് എത്തക്ക മക്കളൂടെ വരുമ്പോ എന്തെങ്കിലും കറി വയ്ക്കാനുണ്ടെങ്കിൽ വയ്ക്കും ഞാൻ മിക്കവാറും ചോറൊക്കെ തലേനകത്ത് എടുത്ത് വെച്ചിട്ട് പിറ്റേന്ന് ഊറ്റിയ ആക്കി കൊടുക്കല പിന്നെ ഞാൻ ചോറ് പിന്നെ പിറ്റേ രാവിലെ വെക്കല
ആഹ് ഇവിടെ പിന്നെ മീൻ ഇന്ന് കിട്ടിയില്ല, വാങ്ങിച്ചില്ല മീൻന്ന് ഹോസ്പിറ്റലിൽ പോണോണ്ട് കഞ്ഞി വെക്കന്ന്ച്ച ചോറ് വെച്ചിട്ട് ആർക്കും അങ്ങോട്ട് പോണതല്ല വയ്യാത്തങ്ങൂടെക്കണ്ടേ ഓ ഒരു വല്ലാ
പാട മോന് ചോറ് വേണം പക്ഷെ മാേക്ക് ചോറ് പറ്റില്ല. ഇഷ്ടമല്ല കാറായിരുന്നു എനിക്ക് ചോറ്
ആഹ് ഇവിടെന്ന് വെച്ചാ ഇവിടെ പിള്ളാർക്ക് വൈ കീട്ട് വന്നിട്ട് അവര് ചോറങ്ങനെ കഴിക്കൂല.
ആണല്ലേ
രാത്രിയേ ചോറ് കഴിക്കത്തുള്ളൂ പിന്നെ
അപ്പോ വൈകിട്ട് വരുമ്പോ ഒന്നും കഴിക്കില്ല.
വൈകീട്ട് വരുമ്പോ ചായ കുടിക്കും ചായക്ക് എന്തെങ്കിലും സ്നാക്സ്ണ്ടെങ്കി അത് കഴിക്കും.
ആഹ് ഇവിടെ ചായ ഞാൻ കൊടുത്ത് ശീപ്പിച്ചിട്ട് ശീലിപ്പിച്ചിട്ടില്ല. പിന്നെ ആരെലും കുടി ക്കിന്ന് കൊതി കണ്ടാ ചിലപ്പോ ചെന്ന് കുടിക്കിലാ. ഞാൻ ഇട്ട് കൊടുക്കാറില്ല.
ആഹ് ഇവിടെ പിന്നെ പാലൊന്നും കാച്ചിയാ പിള്ളാരങ്ങനെ കുടിക്കൂല. ബൂസ്റ്റ്ട്ട് കൊടുത്താലും പിള്ളാർക്ക് ഇഷ്ടല്ല.
ഞാൻ പിന്നെ പാലൊക്കെ നിർബന്ധിച്ച് ഇഷ്ടായിട്ട് കുടിക്കുന്നെ അല്ല. ഞാൻ നിർബ ബന്ധിച്ച് കൊടുക്കും കാര്യം. പ ചായാക്കി കുറിച്ച് തേയില ഇടാതങ്ങ് കൊടുക്കും.
ചായായി കുടിച്ചത് ഫലമൊന്നുല്ല. ഇവിടെ പറഞ്ഞാലും മക്കക്ക് അതൊരു ഇതില്ല. പാലായിട്ട് കുടിക്കുമ്പോ അത് ചെല്ല വൈ ഫന ഫലോം ഒണ്ടല്ലോ.
സ്നാക്സൊക്കെ ആക്കികൊടുക്കൊ? അതെ ഞാനാണെങ്കില് രസൊണ്ടാക്കാൻ വേണ്ടീട്ട് ഇങ്ങനെ കല്ലിട്ടിങ്ങനെ ഇടിക്ക്കാ ഇടിച്ചത ചതച്ചതായിരുന്നു.
ഉം
രസം എനിക്കിഷ്ടമാ. മക്കക്ക് ഇഷ്ടമല്ല പിന്നെ ഞാൻ വിചാരിച്ചപ്പം
ആഹ് ഇവിടെ എനിക്കിഷ്ടമാണ്. പിന്നെ പിള്ളാർക്ക് കൂടുതലും മോര് കറിയാ ഇഷ്ടം.
ആഹ് ഇവിടെ അതന്നെ സെയിം മോര്കറിയാണ് അവർക്കിഷ്ടം. അവരുടെ ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച് എന്റത് എന്റെ ഇഷ്ടത്തിനും കൂടെ വെക്കണ്ടേ എന്തെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനും ഉണ്ടാക്കണോല്ലോ.
അത് തന്നെ ഇവിടേന്ന് വെച്ചാ പിള്ളാർക്ക് പിന്നെ ആഹ് മോര് കറിയിണ്ടെങ്കി ചോറൊന്നും പോകുന്ന അറിയത്തേ ഇല്ല.
ആഹ് ഞാനും മോര് കറിയൊക്കെ സ്കൂളില് കൊടുക്കാറ്. അത് അ അതേ ഒള്ള് ഇച്ചരി എരിവ് ഇഷ്ടല്ല. ഇവിടെ എരിവ് കഴിക്കാൻ ഭയങ്കര പാടാ. അപ്പ ഞാൻ മാക്സിമെല്ലാ എരിവ് കൊറച്ചിട്ടൊണ്ടാ
അയ്യോ അത് എല്ലാ പിള്ളേർക്കും അത് എരിവ് കഴിക്കാൻ ഭയങ്കര പാടാ. പക്ഷെ എരുവും പുളിയും എല്ലാം വയറ്റി ചെല്ലണ്ടേ പിള്ളാർക്ക്.
രുവും പുളിയു ആണ് ചെല്ലേണ്ടത്. കൊറച്ച് ഞാൻ എപ്പഴും പറയും ഇച്ചിരിയെങ്കിലും എരുവും പുളിയും ചെന്നില്ലെങ്കില് വയറിലെന്തെങ്കിലുമൊക്കെ അസു സുഖങ്ങളൊക്കെ വ
ഓഹ് പിന്നെ അത് വല്ല്യ ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക്.
എന്ന് പറഞ്ഞിട്ട് കേക്കാറില്ല. ഇച്ചിരിയേ എരിവ് തട്ടുമ്പോ യ്യോ എരിക്കുന്നേന്ന് പറഞ്ഞ് തുടങ്ങും കരയാൻ തൊടങ്ങും.
മോനാണോ മോളാണോ?
എനിക്കൊരു മൂത്തത് മോളും എളയത് ഒരു മോനും. അവിടെയോ?
ഇവിടെ എനിക്ക് മൂത്തത് മോനും എളയത് മോളും. ഇവരുടെ അച്ചാറിൻന്റെയോക്കെ എരിയൊന്നും കൊഴപ്പോല്ലാട്ട. അച്ചാറിന് ഇനി എത്ര എരിയിട്ടാലും അവര് കഴിക്കും.
യായോനോക്കെ എടുത്ത് അച്ചാരൊക്കെ നക്കി നക്കി തിന്നുന്ന കാണാം.
ആഹ് അത് ഭയങ്കര ഇഷ്ടമാണ്.
ഉം
പക്ഷെ മീൻ കറിയിലൊക്കെ എരിവ് വീണ് പോയാ പിന്നെ നോക്കണ്ട.
ആഹ് അത് തന്നെ ഇവിടെം. ഇവിടെ അത് തന്നെ മീൻകറിക്കാത്തൊക്കെ ഞാൻ മാക്സിമം അതുകൊണ്ട് ഇപ്പ കാശ്മീരി മുളക് പോടി തന്നെ യൂസ് ചെയ്യക്കാറുള്ളൂ മറ്റേ മൊളക് പൊടി ഞാ കുറ ക്ഷെ ഇവിടെ ഇരിപ്പ്ണ്ട് ഇപ്പഴും ഇരിക്കുവ എന്നിട്ട് ഞാനത് തീ കാശ് പിന്നെത് തീർന്നപ്പോ ഞാച്ചു അതുവും തീരണ്ടേ എന്നും പറഞ്ഞു കുറച്ച് അതും യുസാക്കും അപ്പഴേ തുടങ്ങും എരിക്കുന്നന്നും പറഞ്
ആഹ് അതന്നെ അതന്നെ ശകല ഏയ് ഇറച്ചിക്കറിയൊക്കെക്കുമ്പോ ഇവിടെ എരിയൊക്കാണ് പേടിച്ച് പേടിച്ചായിരുന്നത്
ഞാനും അത് തന്നെ ഞാനും ചിക്കൻ കറിയൊക്കെ എരിവില്ലെങ്കി കൊള്ളില്ലല്ലോ
ആഹ് എരിവില്ലെങ്കി കൊള്ളത്തില്ല പക്ഷെ ഇവിടെ ഇവര് ചെയ്യണന്ന്ച്ചാൽ എന്തെന്നാ ഇറച്ചി എടുത്ത വെച്ച് കഴുകി കഴിക്കും
ആഹ് അങ്ങനെന്നാ സൈം അപ്പൊ എല്ലാ ഒരു പോലെ അല്ലേ ഇവിടെ അതാന്നാ
എല്ലാം ആഹ് അതന്നാ കൊടുക്കുന്ന എറച്ചി പതു ക്കെ കൈല് എടുത്ത് അത് കൊണ്ടച്ച് കൊണ്ടച്ച് കഴിക്കും
ഞാനപ്പം ചോദിക്കും ഇത് കഴിച്ചിട്ട് കൊള്ളാവൊ പിന്നെ അവന കഴിക്കും മോന് പക്ഷെ കൊഴപ്പല്ല മോന് ഞാങ്ങനെ കറിയോക്കേ ഇചിരി യൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ കൊർച്ച് ചിക്കൻ മാത്ര ഇട്ട് അതിന്റെ അരപ്പ് ഒര് ഇച്ചിരി അരപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോ പിന്നേം കഴിക്കും മോള്
ആഹ് ആഹ് ആല്ല അത് ഇനി വളർന്നു വളന്നു വരുമ്പോ ഇപ്പൊ കുഞ്ഞല്ലേ വളന്ന് വളന്ന് വരുമ്പോ ഈനെയൊക്കെ പറ്റി പഠിച്ചു പിടിച്ച് വരുമ്പോ ആഹ് എരി കൂട്ടിയില്ലെങ്കി നമുക്ക് ഇന്ന അസുഖങ്ങളോക്കേ വരുന്നോക്കെ പഠിച് വരുമ്പോ പിള്ളേര് അങ്ങനെ ചെയ്തോളും
റെഡിയായാ മതിയായിരുന്നു എനിക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട എരിവ് ഞാനങ്ങനെ കുഞ്ഞിലെ മുതലേ എരുവ് കഴിക്കുന്ന ഒരാളാ എനിക്കിഷ് ട്ട എരിവ് കഴിക്കാൻ എനിക്കങ്ങനെ പ്രശ്നല്ല ഞാൻ വിചാരിക്കും ഈ മക്കളെന്താ ഇങ്ങനായിപ്പോയേന്ന്
ആഹ് എരിവ് കഴിക്കാത്ത പിള്ളേരുണ്ട് ട്ടാ വെർതേ അന്യോഷ്ചാ കഴിക്കാത്ത പിള്ളോരാണ് കൂടുതൽ ഒന്ന് ഒന്ന് രണ്ട് പിള്ളേരോക്കേ എനിക്കറിയാം എരിവ് അടുത്തൂടെ പോയാലും പിള്ളേർ പറയും വേണ്ട ഭയങ്കര എരി
ആഹ് ആഹ് ഇത് എന്റെ പക്ഷെ എന്റെ ബ്രദറിന്റെ മകളൊക്കെ ഹസ്ബന്റിന്റെ ബ്രദറിന്റെ മോളൊക്കെ എരിവ് കൂട്ടും അത് നല്ല എത്ര എരിവ് കൊടുത്താലും കഴിക്കും ഇതെന്താന്ന് എനിക്കറിയില്ല
എനിക്കൊരു കൂട്ടാരിണ്ട് അവള് എ ഈ ഒന്നിനും വിടത്തില്ല എങ്ങനെ കഴിക്കുന്നച്ചാ എനിക്ക് അറിയത്തില്ല
എനിക്ക് പ എനിക്കും പറ്റില്ല എന്നിട്ട് ഞാൻ ഒരു പച്ചമുളകൊക്കെ എങ്കിലും ഞാൻ യൂസാക്കും ഒട്ടും എരിവില്ലെങ്കില് കൊള്ളില്ലല്ലോ ഒന്നും
ഒരു വല്ലാ ത്തെ ഇല്ലെ എരിയൊന്നും ഇടാതെ കഴിക്കുമ്പോ
ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ആക്കും പിന്നെ എരുവ് കുറക്കൻ വേണ്ടിയിട്ടാ കൂടുതലും ഞാൻ ഈ മോര് കറി ഉണ്ടാക്കുന്നത് അതാകുമ്പം പിന്നെ അതിനോണ്ട് ബാലൻസ് ചെയ്തങ്ങ് പോവോല്ലോ
ആഹ് അത് തന്നെ പുളുപ്പും എരിവും
ആഹ് ഇച്ചിരി കറിയും കൂടെ കൂട്ട് കൊടുക്കാലോ മീനൊക്കെ
ആഹ് അത് തന്നെ മീനൊക്കെ കഴിക്കും കുഴപ്പല്ല അവർക്ക് പൊരിച്ച മീൻ എത്ര വേണോ അവര് കഴി
ആഹ് അത് ഇഷ്ട ഇവിടെ സ്കൂളിലാക്കി കൊടുക്കാറുണ്ടോ അതോ സ്കൂളില് ചോറുണ്ടോ അങ്ങനെയാണോ
ഇവിടെ മോൾ എത്രയും ദിവസം കൊണ്ട് പറയുന്നുമ്മീ എനിക്കിത് ചോറ് തന്നേക്കണെ രണ്ടുപേരും പറയാണേ എനിക്ക് വയ്യാത്ത കൊണ്ട് കൊടു ക്കാൻ പറ്റുന്നില്ല
ഓ അവിടുത്തെ ചോറ് ഇഷ്ടല്ലാ തോന്ന്ന്ന് അല്ലേ
ചോറിഷ്ടാണ് എന്നാലും ഈ ചെലെ പിള്ളാരൊക്കെ വീട്ടീന്നൊക്കെ കൊണ്ടുവച്ച് കഴിക്കുന്ന കാണുമ്പോൾ അവർക്ക് ഒരു കൊതിയാണ് അവക്ക് കരിമീന് കൊണ്ട് പോവു ആയിരുന്നു
ഓക്കേ ഓക്കേ ആഹ ആഹ് ഇവിടെ പിന്നെ കൊടുത്തു വിടണം സ്കൂളില് ഫുഡ് ഇല്ല
പിന്നെ എടക്ക് ഞാൻ അങ്ങനെ ഇരിക്ക്മ്പോ ബിരിയാണിയൊക്കെ വച്ച് കൊടുത്തു വിടും
ആഹ ആഹ് ആഹ
പിള്ളേർക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് അവർക്കൊരു ആഹ് സന്തോഷമാണ് അവള അവളെ കൂട്ടിയേരിയും കൂടെ വാങ്ങിച്ചുകൊണ്ട് പോവും
ആ അങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കുന്നത് നല്ല കാര്യമാണ്
ആഹ് ഷെയർ ചെയ്ത് കഴിക്കും എന്നിട്ട് അവിടെ കൊണ്ടെയ്ക്കും അവര് മൂന്നാല് പേരുണ്ട് ഹിബത്ത അഭനാന ആ മോളെ പേര് ഹിബത്തലാന്ന ഹിബത്തുള്ള അനാമിക അജ്മി ഇപ്പൊ വേറെ അനാമികയും കൂടെ ഉണ്ട് അപ്പൊ അവരുന്നാലും കൂടെ അങ്ങ് അവരെല്ലാരും കൂടെ അങ്ങ് ചേരും ദാ വരുന്ന ദാ വരുന്ന്
ഉം
ഒന്ന് തൂത്തു തീരണ്ട താമസേള്ളൂ പിന്നെ തറേ കെടന്ന തുണിയൊക്കെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ പോ ഹോസ്പിറ്റലിലോട്ട് പോണന്ന് അയിന്റെ തിരക്കിലാ നാട്ടിലാണ് ഹസ്ബൻഡ് ഇവിടെ നാട്ടിലാണോ
ആഹ് എന്റെ ഹസ്ബൻഡ് നാട്ടിലല്ല ഇപ്പൊ പൊറത്താ
ആഹ എന്റെ ഹസ്ബന്റ് നാട്ടിലാണ് എന്ത് പണിയാ
പിന്നെന്താണ് സിനിമക്കൊക്കെ പോകലുണ്ടോ
ഇല്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ല നമ്മള് ല്ലാ ഈ ടെല ഗ്രാമിലും ഹോട്സ്റ്റാറിലൊക്കെ വരുവല്ലോ
അതേ ഉള്ളല്ലേ ഉം ഞാൻ ഹസ്ബൻ് നാട്ടിൽ വരുമ്പോ പോവും എനിക്ക ഇഷ്ടം ഞങ്ങക്ക് രണ്ടർക്കും ഇഷ്ടം തങ്ങനക്കെ മക്കളെ ഒക്കെ വിടോ ടൂറൊക്കെ വിടോ സ്കൂള്ന്ന്
ടൂറ് ഇതുവരെയും വിട്ടിട്ടില്ല
ആണോ
ഇനി ആ ഇനിയിപ്പൊ ഏഴാം ക്ലാസിലാമ്പോ വീടണം മോന് വിടാന്ന് പറയുമ്പോ അവന് ഭയങ്കരതാ അവൻ പറയും എനിക്ക് ക്ക് വേണ്ടാ ഞാൻ പോവ്ന്നില്ലാന്ന് പറയും കഴിഞ്ഞ വർഷം വിടാന്ന് വെച്ച കഴിഞ്ഞാ ആറാം ക്ലാസ്സിലാണ് അഞ്ചാം ക്ലാസ്ലാലാവ്ന്ന സമയത്ത് വിടാന്ന് വെച് ച്ചിടെ മോന
മടിയാ ഇവിടെ എൽ കെ ജി മുതലേ ഞാൻ വിട്ടിട്ടുണ്ട് തുള്ളും എനിക്ക് പോണോന്ന് പറഞ്ഞ് ഞാൻ വീടും കാരും നമ്മള് അവര് അവരുടെ ആ പ്രായം ഇതല്ലേ ഇപ്പൊ ഈ പ്രായത്തിലൊക്കെ അല്ലെ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റ്ന്ന് ഞാൻ വിടും നമുക്ക് ചെലപ്പം എന്നെ എന്നെ എന്റെ കുഞ്ഞിലേ എൻ്റെ അച്ഛനും അമ്മയും വിടുവായിരുന്നു എല്ലാ ടൂറും ഞൻ മിസ്സക്കിയിട്ടില്ല മേ എല്ലാ ടൂറിനും ഞാൻ പോവായിരുന്നു ആണോ
ടറിനൊന്നും പോയിട്ടില്ല പക്ഷ ഞാൻ പോയിട്ടുണ്ടന്ന് വെച്ച ബൊട്ടാണിക്കൽ ഗാഡൻ കാണാൻ പോയിട്ടുണ്ട്
ആണോ ഞാൻ ഇന്ന് ഞാൻ വാശി പിടിക്കായിരുന്നു എനിക്ക് പോണോന്ന് പറഞ്ഞു അങ്ങനെ വാശി പിടിച്ച് എന്നെ വിടുവായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു നി നി എൻറെ മ ക്കളും പോട്ടെ അവരുടെ പ്രായം കുറച്ച് നാൾ കഴിയുമ്പോ ചിലപ്പോ അവർക്ക് പോകാൻ പ റ്റിയില്ലെങ്കിലോന്ന് വിചാരിച്ഞാൻ വിടും ഞാനങ്ങ് വിടും
ഞങ്ങടെയക്കെ ആവൃതിലന്ന് വെച്ചാ ഈ പഴയ ഫാമിലി ആയിരുന്നു അപ്പ അവര് പറയെ പഴയ ഫാ ആഹ് അപ്പൊ അവര് പറയും ആഹ് അങ്ങനെ പെൺ പിള്ളേരങ്ങനെ പെൺ പിള്ളേരൊന്നും അങ്ങനെ വിട്ടൂടാ അങ്ങനെ പോണ്ട ആവശ്യന്നുല്ല അതുപോലെ ഉമ്മാടമ്മായൊക്കെ അപ്പൊ അവര് പറയുന്നത് അവര് കേക്കൂ മ്മാരെമ്മ പിന്നെ നമ്മക്ക് ആ ഒരു സ്വതന്ത്രിയം നമ്മക്ക് കിട്ടിയിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താക്കന്മാരുടെ പോ പോയാ മതി എന്നൊക്കെ ഉള്ളതല്ലെ അവർക്ക്
അഹ് ആഹ്
അത്പ്പോഴും അങ്ങനെ തന്നെയട്ടാ അത് ആഹ് അതെല്ലാരും അങ്ങനെന്നെയ
അപ്പം നമ്മള് നമ്മളെ മക്കളെങ്കിലും വിടണം അപ്പ അവരെങ്കിലും എൻജോയ്യിട്ട് നമ്മള് വേർതിരുവൊന്നും കാണിക്കരുത്
ആഹ് വിചാരി ഏ ഇപ്പഴും എല്ലാ വർഷവും എല്ലാ ഞാൻ കര്ത് ന്നാ പക്ഷേ ഇവിടെ മോന് പോവാൻ പറ്റാതാവ് മോൻ പോവത്തില്ല അല്ലെങ്കിൽ മോള് പോവത്തില്ല
യ്യോ ഇവിടെക്കെ തുള്ള ടൂറന്ന് കേട്ടാലെ തുള്ളൂ അപ്പ ചെലവര് എൽ കെ ജില് ആയോള്ളൂന്ന് ചോദിക്കും ഇപ്പഴേ വിടണം ഞൻ വിടും വിചാരിച്ചവര് പോ എന്തായാലും അവർ ഫുൾ പ്രൊട്ടക്ഷൻ അവരെ സ്കൂൾന്ന് പോന്നല്ലേ പോയിട്ട് വര അത് എൻജോയ്യ്തിട്ട് വിചാരിക്കും
ഉം
മാക്സിമം ഞാൻ എന്തെങ്കിലുക്കെ പറയുന്നത് നടത്തി കൊടുക്കാറുണ്ട് പിന്നെ ഓ ട്ടും പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ നോ പറയും ചെല എല്ലാ കാര്യങ്ങളും അല്ല ചെല കാര്യങ്ങൾക്കൊക്കെ വാശി പിടിക്കും അത് വാണോ ഇത് വേണോ ന്നൊക്കെ അതൊക്ക നമ്മൾ നോ പറയും ഇതൊക്കെ ഞാൻ അംഗീകരിച്ചു കൊടുക്കും എല്ലാം നമുക്ക് എസ് കൊടു പറയാനും പറ്റത്തില്ലല്ലോ ഇവരോട്
എല്ലാം നമ്മക്ക് ആഹ് ആഹ് അത് തന്നെ എല്ലാം നമ്മുക്ക്ങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റത്തില്ല ഇവിടെ ഇതുവരെ ഞാനങ്ങനെ ആഹ് ആഹ് ങ്ങക്ക് ട്ടെ കോള് കട്ടയ്യാൻ ടൈം ആയോ ആഹ് ആഹ്